ആഹ് കേക്കാണ്ട് കേക്കാണ്ട്.
ആഹ് കേൾക്കുന്നുണ്ട്.
എനക്ക് കേക്കാണ്ടാ? സുഖാണേ കുഴപ്പൊന്നില്ല എനക്ക് സുഖല്ലേ?
എന്താ പരിപാടി
സിനിമയൊക്കെ കാണാറുണ്ടോ ഫിലിമൊക്കെ കാണാറുണ്ടോ എന്ത് പരിപാടി?
ഇല്ലില്ലില്ലില്ല അങ്ങനത്തൊന്നും കാണൂല്ല.
അതെന്താ ഒന്നും കാണാറില്ല ഹാ
ഏഹേ മൂവി കാണല് കുറവാണ്. പണ്ട് കണ്ടിന്ന് ഇപ്പൊ കാണലില്ല.
ആഹ് തിയേറ്ററിലൊന്നും അങ്ങനെ പോവാറില്ല അല്ലേ. അപ്പൊ എങ്ങനെയ ഫ്രീ ടൈ മൊക്കെ എന്താ ചെയ്യാ? കുക്കി
ഫ്രീ ഫ്രീ ടൈം ഒന്നങ്കില് കളറ് കൊ ഇല്ല കളർ കൊടുക്കും മ്മളി കളറിംഗ് ബുക്ക് അങ്ങനത്തണ്ട് അയ്ല് കളറൊടുക്കും അതൊണ്ട്. അല്ലെങ്കില് കെടന്നുറങ്ങും. അത് രണ്ട് പിന്നെ ഫോണുമ്മ കളിക്കും അത് മൂന്ന് നെ നാലാമത്തത് എന്തൊക്കെ റൂമ് അങ്ങനെ വൃത്തിയാക്കാ ഡ്രസ്സ് ഒക്കെ ഇങ്ങനെ മട ക്കിവെക്കാ അലമാറ ക്ലീൻ ചെയ്യ അങ്ങനെ ക്ലീനിങ് ഒക്കെ ആയിട്ട് അങ്ങനെ ടൈമിങ്ങനെ പോവും പിന്നെ ഈ പാടത്ത്ക്ക് പോവാ ചപ്പോ വിശന്ന് കഴിഞ്ഞാല് അടുക്കളയിൽ പോയി ട്ട് എന്തെങ്കിലൊക്കെ ഉണ്ടാക്കി തിന്നാ അങ്ങനെ. ഇന്നത് ന്നൊന്നുല്ല പിന്നെ ഫോണ് മ്മേ ഇരുന്നു റീൽസ് കാണും. കൊറെ ഷോർട്ട് ഫിലിംസ് ഇണ്ടല്ലോ ഇപ്പൊ കൊറേ ഇപ്പൊ ഇൻസ്റ്റഗ്രാം തുറന്നാൽ മൊത്തം ഈ ആൾക്കാരെ എന്താണ് ഏഹ് ഓരോ കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്ന കൊറെ സ്റ്റോറീസ് ഉണ്ടല്ലോ?
അപ്പം ഈ പുതിയ പടം കാണാ അതേപോലെ പുതിയ റിലീസ് കാണാ തിയേറ്ററിൽ പോവും
പടം അങ്ങനെ കാണൊന്നുല്ല അങ്ങനെ ഇപ്പ ദൃശ്യം ത്രീന്ന് ഇങ്ങനെ കേക്ണ്ട്. അപ്പ പിന്നെ കാണാങ്ങനെ പൂതി ഉണ്ടാവുമ്പോ കൊറേ കഴിയുമ്പോ എല്ലാരും കണ്ടേന് ശേഷം ലാസ്റ്റ് കാണുള്ളൂ ഇൻകൊന്നാമതി അടി സീന് ഇഷ്ടല്ല.
എനിക്കിപ്പോ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കി പുതിയഏതെങ്കിലൊക്കെ സെൻസേഷനായിട്ട് നമുക്ക് ഇപ്പൊ ദുരന്തറൊക്കെ ഇറങ്ങീല്ലേ അപ്പൊക്കെ എന്താണ് നമുക്ക് ആദ്യം പോക ആദ്യം തിയേറ്ററിൽ കേറ ആദ്യം സിനിമ കാണാ അങ്ങനെയൊക്കെ ഒരു അങ്ങനെയൊരു വൈ
അങ്ങൻത്തൊരു വൈബേക്കാറ ഇക്കർനാ എല്ലാ ലാസ്റ്റ് കാണണം എല്ലാർ കണ്ടേൻ്റെ ശേഷം എറ്റം ലാസ്റ്റ് കാണണാണ് ഇൻക്കിഷ്ടം.
നമ്മൾ അടി ഉണ്ടാക്കി തിയേറ്ററിൽ പോകുന്നു അടി ഉണ്ടാക്കി എന്താണ് ടിക്കറ്റ് എടുക്കുന്നത് അടി ഉണ്ടാക്കി കാണുന്നു എങ്ങനെ ങ്കിലും ഒക്കെ ടിക്കറ്റ് ഒപ്പിക്കുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ വൈബ്
ഇപ്പൊ ടിക്കറ്റ് ഒക്കെ ഞമ്മക്ക് ഓൺലൈനിൽ കൂടെ ചെയ്യാലോ?
ഓൺലൈൻ ചെയ്യാം. ഞാനിപ്പ ദൃശ്യം കണ്ടിട്ടില്ല. ദുരന്തർ കണ്ടിട്ട്ണ്ടായിരുന്നു ഇപ്പ പിന്ന തിയേറ്ററി പോയിട്ട് കുറേയായി ഞാനിപ്പന്ത ചെയ്യുന്നന്ന് വച്ചിട്ടുണ്ടങ്കി എന്താണ് ടെലഗ്രമില്ണ്ടല്ലോ ടെലഗ്രാമിലിങ്ങനെ ഫിലിം കാണും അതെപോലെ തന്നെ ഹോട്സ്റ്റാറിലിങ്ങനെ വരുന്ന കാണും അങ്ങനെയൊക്കെ
ഇപ്പൊ പറഞ്ഞാല് നമ്മള എന്താണ് പഴയ പഴയ എന്താണ് സിനിമകൾ ഉണ്ടല്ലോ? ദിലീപ് മോഹ ഹലാല് മമ്മൂട്ടി ഓലെ പഴയ ഫിലിമും അത് ഭയങ്കര ത്രില്ലിങ്ങണല്ലോ. നമുക്കൊക്കെ എൻജോ ചെയ്യാൻ പറ്റിയ മൂവീസാണ്. ഇപ്പത്തെ മൂവീസ് ന്ന് പറഞ്ഞാ എന്താ കൊറെ അടി അടികളാണ്. കടി കാണണ തീരെ ഇഷ്ടല്ല കാണും ചിലതൊക്കെ. അല്ല അർജുവിൻന്റെക്കെ ഭയങ്കര ഇഷ്ടമാണ് പോന്റെ അടി കാണാൻ ഭയങ്കര ഇഷ്ടണ്.
അലോർജന്റയ ഒക്കെയാണ്ശ
ഉം വിജയിന്റെ കടി കാണാൻ ത്രില്ല്ണ്ട്. മറ്റേതൊരു ഒരു രസം കി
പക്ഷെ ഇപ്പൊ അതിരടൊക്കെ വന്നിട്ടുണ്ട് അതിരടൊന്നു കാണുന്നില്ല എന്റെ ബേസിന്റെ
ഒന്നും കണ്ടിട്ടില്ലേ കാരണം ഇ തോന്നണം. എല്ലാരും കണ്ടെന് ശേഷം റിവ്യൂ ഇങ്ങനെ പറയല്ലോ. പാട്ട് കേക്കും അത് എല്ലാ പാട്ടും ഒന്നങ്കില് ഫീലിംഗസ് ഉള്ള പാട്ടും അല്ലെങ്കില് ആ മെലഡി അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക്ങ്ങെ ഡാൻസ് കളിക്കാൻ തോന്നല്ലോ നമുക്ക് ഒറ്റക്ക് ഇരിക്കുമ്പോ ഭയങ്കര ഇഷ്ടമാണ് ആ നമ്മള് ഒറ്റക്ക് ഇ നക്കുമ്പോ നമുക്കൊരു പ്പൊ ഉദാഹരണത്തിന് ഇപ്പ നമ്മൾ ആലക്ക് കഴിഞ്ഞ് വന്നാലേ നമുക്ക് കൊറെ മടക്കിയൊക്കെ ഉണ്ടാവും മടക്ക കം ഭയങ്കര ബോറിംഗ ആയി തോന്നത് മഴയ്ക്ക് കയൂല്ല അപ്പൊഞാൻ എന്താ കാട്ടാ ഡി, ജെ സോങ്ങടും.
അങ്ങട്ട ഇടും അങ്ങട ഇ എന്റെ വീട്ടിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കി എന്റെ വീട്ട എങ്ങനെയന്ന് വെച്ചട്ടണ്ട നമ്മ ക്ലീൻ ചെയ്യുമ്പം മറ്റെന്താണ് പാട്ട് കാണല്ലോ വീട്ടിലെന്തായാലും തുടക്കാനോണ്ടാവും അടിക്കാനോണ്ടാവും ഈ സംഭവങ്ങളൊക്കെ ഞാനാ ചെയ്യാം അടുക്കളയിൽ അമ്മ എന്തായാലും എന്നെ കയറ്റത്തില്ല അപ്പൊ ഈ അടിക്കില് തൊടക്കല് പാത്രം കഴിഞ്ഞോക്കല് ഇത
ഓ ഹ കുട്ടി ഒന്ന് ഒന്ന് എണീച്ച് ഇല്ല്യ ഇല്ല്യ ഇല്ല്യ ഇല്ല്യ ഒങ്ങീക്കോട്ടോ ന്റെ കുട്ട്യല്ല ന്റെ മൂത്തച്ഛന്റെ കുട്ടി
മൂത്തഛന്റെ കുട്ടിയോ?
ഉം.
മുത്തഛൻ
ഹസ്ബ ഹസ്ബൻഡിന്റെ ഏട്ടറെ കുട്ടി
ആ ഓക്കേ ആ പുള്ളീനെന്ന് മുത്തച്ഛന്നാണോ വിളിക്കാ?
ആ ഇങ്ങനെ ഏ ആ് മൂത്ത മൂത്തച്ച്ച ഏയ് മൂത്തച്ഛൻ ആ പിന്നെ ലെ ഹസ്ബൻറിന്റെ അനിയന്മാരെ അളയച്ചൻ
ഹസ്ബൻറിന്റെയെളേ
അനിയന്മാരെ അനിയന്മാരെ അളച്ച
ആഹഹ എളയച്ഛന്നൊക്കെയാണോ വിളിക്കുവാ? അയ്യോ എനിക്ക് വയ്യ. നമ്മളാണെങ്കിൽ എടാ പോടാ ഒക്കെ.
അങ്ങനെയല്ല അങ്ങനെ ഇളച്ച മുത്തഛും വിളിക്കൂലേ നമ്മളും കുമാന കൊടുക്കുക
ബഹുമാനം കൊടുത്താണോ എപ്പോളും വിളിക്കുക.
അങ്ങനെ വിളിക്കലില്ല എളേച്ഛൻ പറഞ്ഞ ഇന്റൊക്കെ പ്രായോള്ളൂ.
ഓക്കെ, അപ്പൊ ഇളയച്ഛാന്ന് വിളിക്ക?
എല്ല അവന് പേരാ വിളിക്കല് അ നമ്മളതൊക്കെ പറഞ്ഞഞ് കൊടുക്കുമ്പോ നമ്മുക്ക് എളുപ്പം എളയച്ചന് മൂത്തച്ഛന്നൊക്കെയാണ്.
ആ സത്യ പറഞ്ഞിണ്ട എടാ പോടാ എന്നൊക്കെയാണ് അങ്ങനെയാണ്. നമ്മള് ചേട്ടന് ഓക്കെ അപ്പൊ നിങ്ങള് വീട്ടിലെ കൊറെ പേരുണ്ടോ, എത്ര പേരൊക്കെയാ?
ഏ ഇവിടെ അസ്ബൻഡന്റെ വീട്ടില് അണു കൂട്ടുകടുംബമാണ്
ഓക്കെ ഭയങ്കര പണിയൊക്കൊണോ അങ്ങനെ
കുഴപ്പില്ല പിന്നെ അടുക്കളയില് നമ്മള് ഇങ്ങനെ പണിയൊക്കെ എടുക്കുമ്പോ നമ്മള് ഫോണൊക്കെ അല്ല പാത്തൊക്കെ ഇട്ടങ്ങളിങ്ങനെ
ഉം.
ആഏ എന്താ പറയാ ഈ പാട്ടി കട്ടിിക്കണ്ട കുക്ക ഭയങ്കര ഇഷ്ടം
ഓഹാ അങ്ങനെയൊക്കെ ബുക്ക് ചെയ്യല്ലേ വീട്ടിലും അതെ പാട്ട് കേട്ടോണ്ട് ചെയ്യും അങ്ങനെയൊക്കെ.
ഇങ്ങള് ന്താ പഠിക്കണേ എന്തേ പഠിക്ക
ഞാനിപ്പം ഞാനിപ്പ പഠിക്കുന്നു. ഞാനിപ്പ വീട്ടിലല്ല ഹോസ്റ്റല്ലാ.
എന്താ പഠിക്കണ അപ്പൊ
എം ഫില് കഴിഞ്ഞു പി എച്ച് ഡി ജോയിൻ ചെയ്തു.
ഏ.
താൻ എങ്ങനായിരുന്നു എത്ര വയസായി എന്താ എന്താ പഠിച്ചേ?
ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞു, ബി എ സോഷ്യോളജി.
ഓ സോഷ്യോളജി എവിടെയായിരുന്നു ആല്ല അതൊന്നും ആല്ല നമുക്ക് പിന്നെ പിന്നെ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ടൂറൊക്കെ പോവാറുണ്ടോ
ആ അങ്ങനെ ഇപ്പോ പെരുന്നാളാഴി പോയിട്ടില്ല പരുന്നാലും മുന്നേ ലാസ്റ്റ് പോയത് കോഴിക്കോടാണ് കോഴിക്കോട് കുറെ കാണാ സ്ഥലങ്ങളൾുണ്ട് അപ്പൊ അമ്മളിങ്ങനെ ചാറ്റ് ജി പീ ടി നോട് ഇങ്ങനെ ചോയിച്ച്ങ്ങാണ്ട് ഇങ്ങനെ ലൊക്കേഷനും സ്ഥലങ്ങളൊക്കെ ആ ഇട്ടായിത്തരം പോയിട്ടില്ല ബീച്ച് പോയി പിന്നെ ആടെ ഇഷ് അധികം മാളലേ കോഴിക്കോട്, ഹൈലൈറ്റ് മാള് ലുലു മാള്, നെസ്റ്റോ അങ്ങനെ അത്യാവശ്യം മാളിലൊക്കൊന്ന് പോയി
അങ്ങനെയൊക്കെ പോയിലേ
ഉ പിന്നെ എന്താ കക്കാ കക്കാടം പോയിനോ ആ അതവിടെല്ല അവിടെല്ല വേറെ സ് സംഭവണ്ട് ഒര് തടാകം പോലെ പേര് മറന്ന്.
ലവ് ലേക്ക്, ലവ് ലേക്ക് ഇവിടെയാ വയനാട്.
അത് കറില്ല അത് അല്ല പിന്നെതില്ലേ എന്ത സരോവരം പാർക്കോ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ. അവ അവിടേക്കൊക്കെ പോയി അത് ഞാനും പോല ജസ്റ്റ് ഒരു ബെയക്കുമ്പോ ഒരു പ്ലാനിങ് ഒന്നുല്ല ബെയ്ക്കുമ്പോ മ്മക്ക് ലോങ്ങ് പോയാല് നടക്കൂല.
ആഹ ആഹ
നമ്മ നല്ലാം ക്ഷീണിക്കും ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ
അങ്ങനെയൊക്കെയാണല്ലേ ഉം.
ടൂറോവലിണ്ടോ?
നമ്മള അങ്ങനെ വലുതായിട്ട് ട്രിപ്പന്നും പോറില്ല പിന്നെ ആന്റീുടെ വീട് അങ്ങനെ അങ്ങനെയൊക്കെല്ല ബന്ധുക്കളുടെ വീട് ട്രിപ്പ്ന്ന് പറഞ്ഞു പോവാാറില്ല അങ്ങനെയൊക്കെ പോവ്മ്പോ നമ്മള് ഫാമിലിയൊക്കയായിട്ട് പോവ്മ്പോ ഒരു വൈബായിരിക്കല്ലോ, അങ്ങനെഞാ ട്രിപ്പ് പോവാറ്ണ്ട്.
ഞങ്ങള് ഇപ്പടുത്ത് പോയിന്നബ കൊടേക്കനാല്. അതും ആ ഫാമിലി ആയിച്ച ഒരു ബസ് മൊത്തം അത് ഞാന് മുന്ന ഞാൻ തന്നെ എടങ്ങാറായിരിക്കിണ് ഇൻക്ക് പിന്നെ അതോടൊക്കെ പൂതിർന്ന് ഇീ ഞാൻ പറഞ്ഞണ നീ ഞാൻ ട്രിപ്പ് ഏറ്റെടുക്കൂല ൻ പറഞ്ഞ ഇതാദ്യം കൊറ ആക്കാർ പേരരും പിന്നെ ലാസ്റ്റ് ആകുമ്പോര് ഇല്ല പറ നമ്മള് ബസ്സിൽ മുപ്പത്തിനാല ആക്കെ സീറ്റ് പറഞ്ഞിട്ട് പുറത്ത് കുറയുമ്പോ നമുക്കെന്ന് ടെൻഷൻ കൂടും ഓരെ പൈസ ഞമ്മൾ എടുക്കണം അങ്ങനെ അങ്ങനെ ഭ്രാന്ത്‌ പിടിച്ച കാര്യമാണ് അതുകൊണ്ടൊക്കെ ചടച്ച പക്ഷെ ഭയങ്കര രസമാണ് നമ്മള് ഫാമിലി ആയിട്ട് ട്രിപ്പ് പോവാ പക്ഷെ ആ സമയത്തഞ്ഞാല് വെക്കേഷന ആണ് ഓണം മക്ക എന്തോ ആയിരുന്നു എന്നിട്ട് അപ്പഴല്ല കുട്ടികള കുട്ടുള്ള എല്ലാവർക്കും കൂടി പോകുമ്പോ പിന്നെ മഴ- അണ്ട് പകുതി മഴ കൊണ്ടേ പകുതി ഞങ്ങളും കൊണ്ടയി അങ്ങനൊക്കെ പോയി ഒത്ങ്ങി വന്ന്.
പക്ഷെ ഇപ്പത്തെ കാലാവസ്ഥ നമുക്കൊന്നും പറയാനും പറ്റില്ലല്ലേ എടക്ക് വെയിൽ എടക്ക് മഴ എടക്ക്
ഇവര് ആദ്യംപറഞ് അവിടെ മഴയന്നുമല്ല എന്നാല ഇ അറ കൊട്ട് കയ്യിൽ വെച്ചോളി കൊട കയ്യിൽ വെച്ചോളി നമുക്ക് ഒന്നും പറയാൻ പറ്റൂല
ആഹ.
കാലാവസ്ഥ തെറ്റിക്കാണ്ടാണ് മഴൊക്കെ വെര്ണെന്നറഞ്ഞ്, ഇപ്പ ഞാ പറഞ്ഞ ഗ്രൂപ്പില് ഓ ഓ ഓ ഓ ഓ ഓ ഗ്രൂപ്പിൽ പറഞ്ഞീന്നോ മ്മക്ക് അങ്ങനേണ് കാലാവസ്ഥ, ഇങ്ങള് വേണേ കോട്ടെക്കെ ആയി ഉപകാരപ്പെടുന്ന അതുപോലെ തന്നെ രാവിലെ കൊഴപ്പില്ല ഉച്ചക്ക് നട്ട ഉച്ചക്ക് നല്ല വെയില സമയത്ത് മഴപെയ്തു പിന്നെന്തല്ല രസം കോഓട്ട് ഇട്ടക്കണ്ട നടക്ക തന്നെ അപ്പൊ നമുക്ക് മഴയിലല്ലോ
ആഹ ആഹ
നമ്മള് കൊട ഉപയോഗിക്ക്ണ പോലെ തന്നെ കോട്ട്, പിന്നെ കൊറെ ആൾക്കാരൊക്കെ മ്മളിപ്പോ എന്താണ് തണുപ്പ്ത്തിരുന്ന കോട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെച്ചാ പോയിരുന്നത് പക്ഷെ അതൊന്നും ഉപകാര പട്ടിയില്ല ഈ മഴെയ്ത കാരണം കൊണ്ട് ് തിമുക്കാൻ തിരിച്ചു വന്നു
അങ്ങനെയല്ലേ
പോയി രാവിലെ അവിടെ എത്തി പിന്നെ റൂമ എടുത്തന്ന് ഫ്രഷ ആയി അവിടുന്ന് ഫുഡ് അയച്ചു അവിടുന്ന് രാത്രി ഒരു എട്ട് മണിക്കെ കയറി പിറ്റേന്ന് പുലർച്ച ഒരു മൂന്ന് മണി നൽവിണ നമ്മള് നമ്മൾ നാട്ടിലേന്നെത്തും
അത് ബഡ്ജറ്റ് അല്ല അല്ലല്ല ഇവിടുന്ന് ഒരു- പത്ത് പന്ത്രണ്ട് മണിക്കൂർണ്ട പോകുന്നുണ്ട് അത്രല്ല എട്ട് പത്ത് മണിക്കൂറണ്ട്
ആ അത്രേ ഉള്ളൂ ആഹ
ഉം
എട്ടുപത് മണിക്കൂറ ഉള്ളൂ അല്ലേ
ആഹ നമുക്കൊരു നൈറ്റ് മൊത്തം വണ്ടിൽ കയറന്ന്ുറങ്ങാം
ആഹ ആഹ
ഓക്ക എന്നാ ശരിരിക്കാ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ